ഹലോ? ആഹ് കേൾക്ക്‌ണില്ലേ? ആഹ് കേൾക്കിണില്ലേ കൊറച്ച് സൗണ്ടില് സംസാരിക്ക്ട്ടോ നിന്റെ സൗണ്ട് കേൾക്ക്ണത് കൊറവാണ് സൗണ്ട് കേൾക്ക്ണില്ല സംസാരിക്കണ കേൾക്ക്ണ്ട് സൗണ്ട് കുറവായി തോന്നാണ് എനി ല്ല വിശേഷ ടി വീട്ടില് വെറുതെ ഇങ്ങനെ ഇരിക്ക നീ എന്താ പണീണ്
ഞാൻ റെസ്റ്റെട്ക്കാ പനിയും ജലദോഷും തലവേദനേം. ഈട റെസ്റ്റ് എട്ക്കാണ്. ഉം
എന്നാ പനി തൊടത്തി.
പനിപ്പോ രണ്ടീസായി. പ്പയിനേക്കാട്ടിലും മേലെ ക്ഷീണോം തലവേദനയും ആഹ് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊയീ മൂന്നീസത്തിന് ഗുളിക തന്ന്ക്ക്ണു അത് കയിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്ക്കാ രക്തൊക്കെ. പ്പെന്താ പലവിധ പനികള്ണ്ടല്ലോ? ഡെങ്കിപ്പനിയായിട്ടും ഷിഗല്ലേ നിപ്പ ഉം ഭയങ്കര തെരക്കാ ഹോസ്പിറ്റലല് ഒക്കെ ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലിലൊക്കെ
അതന്നെ നീ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്ക അല്ലേ
ആഹ് ആ ടൈമും കൂടെയാണ്
അതെ നല്ലോണ്ണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താന്ന്ച്ചാൽ ഇപ്പത്തെ പനിയേ ഡേയ്ഞ്ചറാണ്
അതന്നെയാ ഡോക്ടർ പറഞ്ഞേ എളുപ്പം വരാ സ് ചാൻസുണ്ട് എളുപ്പം പെട്ടെന്ന് ആ ഇങ്ങനെ അസുഖം വരാൻ ചാൻസുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഇതാ നാളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു നാളത്തെ. കുളി കുളിക്കണ്ടേ അത് കഴിഞ്ഞിച്ച് വരാൻ പറഞ്ഞു ഹോസ്പിറ്റിലൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ഈ പണി തെരക്കാവു പൊണ്ടേ വേറെന്ന ഡോക്ടർമാരന്ന് പറയാ ഇവിടെ കിടക്കാൻ പോലും സ്ഥലല്ല ഇരുന്നിട്ടൊക്കെയ ഗ്ലൂക്കോസ് കേറ്റണത് കാരണം അത്രം കുട്ടി. പിള്ളാരേംകൊണ്ടും വലിയൊരേംകൊണ്ടും ഒക്കെ ഈ പനി ഒന്നല്ലെങ്കിൽ പകർച്ച പനി വൈറസ് പനി ആയിട്ടുള്ളുണ്ടെ ഒരു വീട്ടില് ഒരു കു. ത്ത് പനിച്ചാമതി അതങ്ങനെ പകർന്ന് പകർന്ന് താഴെയുള്ള കുട്ടിക്കും ഉമ്മാർക്കും ഒക്കെ കിട്ടും വൈറസ് പനിയായിട്ട് ഉണ്ട് ഇപ്പോന്ന്
അതെ അതെ പിന്നെ പനി എന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ പോലെ എനി. ക് ഞാൻ പ്രഗ്നന്റായിരിക്കുന്ന സമയ അതാണെനിക്ക് കൊറോണ ബാധിച്ചത് അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഞാൻ അന്ന് മാസ്ക് ഇടണംന്ന് പറഞ്ഞു പക്ഷെ ഞാന് ഹിജാബ് ധരിക്കും. മുഖത്താ ഹിജാബ് ധരിക്കകാരണം ഞാൻ വി മാസ്ക് നിർബന്ധല്ല അതൊരു മറയാണല്ലോ പക്ഷെ അതൊരു മറയേ അല്ല മാസ്ക് എന്ന് പറഞ്ഞ നമ്മള് വായും മൂക്കും അടക്കണ സംഭവവല്ലേ. തേ. ഇജാബെന്ന് പറഞ്ഞാ വായുസഞ്ചാരം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ പേരിലെനക്ക്. എവിടന്ന് കിട്ടിയാല ഇവിടെ ഒന്നു ഇല്ലാത്തൊരു രോഗം എ എ പല വേറെ വേറെ പുറത്ത്ന്ന് പറഞ്ഞാ അന്ന് എൻ്റെ ആങ്ങളേടെ കല്യാണായിരുന്നു ആ സമയ ട്ട് ഞങ്ങള് ഡ്രസ്സെടുക്കാൻ പോയി ക്കണു ഗോൾഡ് എടുക്കാൻ പോയേക്കണു നല്ലോണം പർച്ചേസ് ചെയ്തേക്കണു എന്താ നോമ്പ് നോമ്പ് നോമ്പുകാലണട്ടോ പക്ഷേ എനിക്കാ സമയത്ത് നോമ്പുണ്ടായിരുന്നില്ല ഞാൻ ഗർഭിണിയായി ഒമ്പതാം മാസം. പയം ഇരിക്കയാരുന്നു ഒൻപത് അല്ല അഞ്ചാം മാസയിരുന്നുട്ടോ അപ്പൊ പക്ഷെ എനിക്ക് ഭയങ്കര പനി പനി പിടിച്ചിട്ട് ഞാന് ഹോ ജലദോഷണ്ടായിരുന്നു അപ്പൊ ഞാനെന്ത് വിചാരിച്ചു. സദാ പനിയല്ലേന്ന് എന്നാലും എന്നെ കാണിക്കണേൻ്റെ എന്താ ലേഡി ഡോക് ക്ടറടുത്തുക്കന്നെ പോയിണ്ട് ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ കാണിക്ക്ണ ഡോക്ടറടുത്തന്നെ പോയിട്ട് എന്താ ചെയ്തപ്പ അവര് പറഞ്ഞത് പനി എന്താ കൊറോണെണാ ന്നാ പറഞ്ഞത് അള്ളാ ഭയ. ങ്കര പേടി പേടിച്ചു ഞാനപ്പോ.
ഉം ഉം എന്ത് ചെയ്യുന്നു ഇപ്പോതന്നെ ഡോക്ടർ പറഞ്ഞേക്കുവാ എന്റെ സമയില്ലേ എന്ത് അസുഖോം പെട്ടെന്ന് വരാൻ അധിക ചാൻസാണ്. അപ്പൊ നല്ലവണ്ണം ശ്രെധിക്കെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെറുതായി റ്റി പനിച്ചു സ്കൂളിൽ പോണ കുട്ടികളല്ലേ അവർക്കൊക്കെ ചെറുതായിട്ട് ചൊമയും ചെർ മ്പനിയുണ്ടായി അത് കാരണാതോന്നു പിന്നെ അടു ഇപ്പ തന്നെ എന്ക്കാ വന്നത് എനിക്കാണെങ്കി മാർ വന ഡോസില് ഗുളിക തരാനും പ റ്റൂല്ലല്ലോ അപ്പൊ ജസ്റ്റ് ആ ജസ്റ്റ് ഗുളിക തന്നിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാ രക്തം
അതെന്നാ ഡോസുള്ള ഗുളിക പറഞ്ഞപ്പോഴേ എനി ക്ക് കൊറോണ പിടിച്ച സമയത്ത് എനിക്ക് ഡോസുള്ള ഗുളി ഗുളിക തരാൻ പറ്റൂല്ല, എനിക്ക് അഞ്ചാം മാസം പ്രെഗ്നന്റ് അല്ലേ ആ സമയത്ത് പിന്നെ ഞമ്മുക്ക് എന്തായാലും ഇനി പ്രെഗ്നന്റ് ആയ എനിക്ക് ഫുൾ പത്തു മാസം ഗർഭം ധരിച്ചാൽ പ്രസവിക്ക തന്നെ വേണം. പക്ഷെ ഞാനങ്ങേട്ട് നല്ല. നല്ല ബുദ്ധിമുട്ടിലായി ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കാനേ പറ്റുള്ളൂ, കാരണം കൊറോണയാണ് അവിടെ പ്രത്യേകിച്ച് ഈ പ്രസവ ഹോസ്പിറ്റലാണ് അവളെ. കാര്യായിട്ട് പ്രസവേ നടക്കുള്ളൂ. അപ്പം എന്തായാലും അങ്ങടെ ചെല്ലാനൊക്കൂല്ല ചെറിയ കുട്ടികളെ പ്രസവിക്കണം. കുട്ടികൾ മുതൽ ഗ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളും പ്രസവിക്കിടക്കുന്ന ഉമ്മമാരും. ക്കല്ലേ അവിടുണ്ടാവുക അപ്പൊ ഞാന് ഹോസ്പിറ്റലിൽ പോകാതെ വിളിച്ച് ചോദിച്ചിട്ട് അവര് പറഞ്ഞു തന്ന മരുന്ന് മേടിച്ച് ഞാൻ സാവധാനം അങ്ങ് മാറ്റിയെടുത്തു പക്ഷെ ഭയങ്കര ബുദ്ധിമു ട്ടായിരുന്നു നല്ല വണ്ണം. കേയറിയാണ്ട് ഒരു സമയാ തേ സമയം. പുറത്ത് പോകുമ്പോ നല്ലോണം. ശ്രദ്ധിക്കണം എപ്പോഴും മാസ്ക് ധരിക്കാതെ ഏത് സമയ
ആഹ് ആഹ് അത് അന്നൊക്കെ വയസ്സായോരെ ഇതുപോലെ ഇജാബ് ധരിക്കും മാസ കിട്ടി ല്ലല്ലോ അവര് ഹിജാബില്ലേ ഇനി എന്തിനാ മാസ്ക് എന്ന് ഇവിടെ ഉമ്മ രണ്ടു മൂന്നു ഇവിടെ. ഇത് കഴിയൂ കുറച്ച് വയസത്തിലെ . ഇടുനൂ ഉമ്മാടെ എന്നാലും അതൊരു തടസാണ് അത് നമുക്ക്‌ ശ്വാസം എടു ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഹിജാബില്ലേ ഇനി എന്തിനാണ്. മാസ്ക് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെയും.
ഉം ഉപയോഗിക്കേണ്ടിയിരുന്നു.
ഈ കുട്ടികള് വേർ വാറ്റില് പ്രഗ്നന്റ് ആയി വെല്ല്യകുട്ടികള്. വയസ്സായാലും ഇവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെത്തെ അസുഖങ്ങളൊക്കെ വരുവാണ്. കാരണം അത്ര നമുക്ക് അപ്പൊ. ആരോഗ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ലേ. ഇവർ ഒന്ന് എത്ര പറഞ്ഞാലും. അമ്മയൊക്കെ പറഞ്ഞത് അതൊരു ശ്വാസം എടുക്കാൻ തടസ്സം പോലെ തോന്നൽ ഒരു ബുദ്ധിമുട്ട് തോന്നാണ്, ഇതില്ലേ ഇനി എന്തില്ല. അത് ആർക്കും മനസ്സിവും. അവരുടെ ചിന്ത എന്തെന്നാൽ അവർക്ക് പണിക്ക്. മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ എന്ന് പ കിട്ടുംന്നാല് അവരൊക്കെ വിചാരിക്കണ്ന്നുള്ളൊര് ചിന്തയർന്ന് അന്ന്
ആ പക്ഷെ ഹിജ ഹിജാബ് ഈ കൊറോ എന്താ ബാക്ടീരിയ ക്കും ഫംഗാസിനൊന്നും യാതൊരു ബന്ധോല്ല കാരണം നമ്മൾ വായും മൂക്കും അടക്കി പിടിക്കാത്തോളം കാലം ഇഹ് ഒരു ഹിജാബും അതിനൊരു തടസ്ഥല്ല ഹിജാബ് ഇട്ടിട്ട് പിന്നെ നമ്മൾ മാസ് കും കൂടിയും ധരിക്കുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ശ്വാസം എടുക്കാൻ നല്ല ഇടങ്ങേറാ കാരണം വയ് സഞ്ചാരം മുകളിൽ നി ന്നും താഴെ വരല്ല നമുക്ക് മുഖം മുഴുവനായും മൂടും പിന്നെ മാസ്കും ആ ഒരു ബുദ്ധിമുട്ട് കാരണം ചെയ്തതാരുന്നു ഞാനിങ്ങനെ മാസ്ക് ഇടാതെ യാത്രേയ്യാല് പക്ഷേ ആഹ് എന്റെ എല്ലാ പർ ച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഗോൾഡൊക്കെടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിന്ന് ര രണ്ടു ദിവസം കഴിഞ്ഞില്ല പനി പിടിച്ചു ഹോസ്പിറ്റലിൽ പോയപ്പോതാണ് പിന്നെ ഞാൻ ആ ഹോസ്പിറ്റല് പോലും മാറി ആ ഹോസ്പിറ്റൽ മാറാൻ കാരണം എന്താന്ന് വെച്ചാല് പിന്നെ എന്ത് കാര്യത്തിൽ ഞമ്മൾ വിളിച്ചു ചോദിക്കണം അവർക്ക് അവരെ പറഞ്ഞിട്ട് കാര്യുല്ല ഡോക്ടർ നമ്മൾ കുറ്റപ്പെടുത്തിട്ട് കാര്യംല്ല അവർക്ക് പേടിയായിരുന്നു ഈ രോഗം കൊണ്ടാണ് ചെന്നത് പിന്നെ ഞങ്ങള് എന്നോട് പുറത്ത് നിന്ന് സംസാരിക്കു അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷൻ നമ്മൾ രോഗ ആയിരിക്കണ സമയത്ത് ഞമ്മളെ കെയർ ചെയ്യേണ്ടവര് നമ്മളെ പെട്ട് ആഹ് അങ്ങനെ കെയർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ കാരണം പിന്നെ ഞാൻ അത് കാരണം ഞാൻ ആ ഹോസ്പിറ്റൽ പോലും എന്റെ പ്രെഗ്നന്റ് ടൈമിന് ഞാൻ അവിടുന്ന് മാറി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ എത് ഈ വിഷയത്തിന് ഈ പനി പെട്ടന്ന് പിടിക്കണ ഇ ഈ രോഗങ്ങൾക്ക് എത്ര നല്ല ഞമ്മള ഗവൺമെന്റ് ഹോസ് പിറ്റലാണ് ഗവണ്മെന്റ് ഹോസ് റ്റലിൽ പോയിട്ട് ഞാന് അവിടുന്ന് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കി ട്ടി അവരെ പരി ചരണം അവർക്ക് യാതൊരു പേടിയോ ഭയമോ ഒന്നുല്ല പക്ഷെ നമ്മള ഈ പ്രൈവറ്റിൽ ഞാൻ അന്ന് പോയിട്ടി ക്കനുഭവിച്ചത് എന്നെ അണച്ചു പിടിക്കേണ്ട ഒരു സമയത്ത് അണച്ചു പിടിക്ക പറഞ്ഞ രോഗണ് വീട്ട് നിർത്തണം പക്ഷെ പുറത്തു നിർത്തി സംസാരിക്കുക അപ്പൊ അതൊക്കെ എനിക്ക് അന്ന് ആലോചിക്കുമ്പോ ഭയങ്കര ടെൻഷ എനിക്ക് ആ ഹോസ്പിറ്റല ആ ഡോക്ടറേ തന്നെ ഭയങ്ക രോരു ഒര് ഇഷ് ട്ടാ കുറവാണ് അങ്ങനെ തന്നെ പറയാ
ഉം ഇത് ഇന്ന പോലെ അവർക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ജലദോഷം മന എന്നാൽ ആകെ പിന്നെ എനിക്കാണ് കിട്ടിയത് നമുക്ക് ഇവരെ എടുക്കാനും പറ്റ്ണില്ല
അതെ
അങ്ങനെയൊക്കെള്ള അവസ്ഥ അന്ന് പിന്നെ ഒപ്പ ഷോപ്പിൽ നിന്ന ആർക്കെലും വേറെ കൊറോണ ഉണ്ടായിരുന്ന
ആർക്കും ഉണ്ടായില്ലടി എനിക്ക് മാ ത്രാണ് ഇത് പിടിച്ചത് അ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്ര ഞാൻ പ്രഗ്നന്റ് അല്ലേ ആ സമയ സമയമായത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പിടിപെട്ടത് ഈ നാട്ടിലോ ഈ പരിസരത്തോ ഒന്നും ആർക്കും ഉണ്ടായില്ല ഇനി എന്റെ വീട്ടിലും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് മാത്രം പിന്നെ എന്താന്ന് എനിക്കന്ന് ഞാ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ന്നെ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ ന്താ വേറെ എവിടെയും എന്താ വേറെവിടെയും പോയി നി ക്കാൻ പറഞ്ഞ അന്നൊക്കെ നമ്മുക്ക് ഈ കൊറോണ പിടിച്ചവരൊക്കെ ഓരോരോ സ്ഥാപനങ്ങൾ ഓരോരോ ഹോസ്പിറ്റലിൽ കൂടി ഇങ്ങനെ ആക്ക ന്നു. നമ്മളെ കൂടെ ആരും നിക്കാൻ പാടില്ല. ഞമ്മൾ ഒറ്റക്ക് നിക്കണം അന്നൊക്കെ മരിച്ചിക്കണ തന്നെ ആൾക്കാര് ഭയന്നു കൊണ്ട് മരിച്ച്ക്ക്ണ് പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ കൂട്ട്ന് എന്റെ ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്നെ എവിടക്കും വിളിച്ച് പോവാൻ പറഞ്ഞില്ല. എന്നെവിടുന്ന് പോലീസ്മാരോ പിന്നെ അതല്ലെങ്കി ഹെൽത്ത് സെന്റർന്നോ ഡോക്ടേഴസ് ഒന്നും എന്നോട് ഒറ്റ ഒറ്റക്ക് നിൽക്കരുത് വീട്ടില് ആരെങ്കിലും ഒരാള് കൂടെണ്ടായിട്ട് നിക്കാനേ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കാതിരി ഞാനുമായി സമ്പർക്കല്ലാതിര്ന്നാ മതി പക്ഷെ എനിക്ക് എന്റെ മ്മ ഭക്ഷണക്കെ ഉണ്ടാക്കി തന്നോണ്ട് ഭക്ഷണം എന്നൊക്കെ പറയുമ്പോ എനിക്കത് ആലോചിക്ക ക്കാൻ പോലും കഴിയില്ല ഒരു ബ ക്ഷണം എനിക്ക് ഇറങ്ങിയിരുന്നില്ല ഒരു തുള്ളി വെള്ളം മാത്രം കഞ്ഞീടെ വെള്ളം മാത്രം കുടി ച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എന്തൊരു ബുദ്ധിമുട്ടാണ് റബ്ബേ ഈ ഒരു അവസ്ഥയിൽ എനിക്കിത് വന്നതെന്നു അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞമ്മൾ ശ്രദ്ധിക്കണം ഈ
ഉം കൊറോണക്കെ അന്ന് ട്രീറ്റ് എ യ്താ മാർണാ അസുഖ പക്ഷെ ഫസ്റ്റ്ന്നെ ഈ ആൾക്കാര എന്തൊക്കെയോ തെറ്റിദ്ധാരനോട അത് പകരും പിന്നെ വന്നാ മാറലില്ല മരിക്കും. ഒക്ക തന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ളരു ചിന്തയന്ന് ഫസ്റ്റ് ടൈമിൽ കൊറോണ വന്നിട്ട് അന്ന് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും നല്ല ഫുഡ് റസ്റ്റ് എടുക്ക ഒക്കെ ചെയ്താ മാറണ അസുഖം കൊറോണ എല്ല സുഖങ്ങളും പ്പം അങ്ങൻ തന്നെയാണ് നമ്മള് റസ്റ്റ് എടുക്കായി എപ്പളും ഫുഡ് കഴിക്കാ അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ കൊറോണ വന്നിട്ട് ടൈമില് അത് വന്നാ പിന്നെ തിരിച്ചു വരവില്ല മരിക്കന്നെയിരി ക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയരുന്നു ഇന്ക് തോണാ അന്ന് കുറെ അധിക ആൾ മരിച്ചതൊക്കെ ആ ടെൻഷൻ അടിച്ചിട്ടും ഭയന്നിട്ടും അതിലൂടെയൊക്കെ കാരണം വേണെങ്കിൽ കാരണം ഇനി എനിക്ക് എന്റെ കുടുംബത്തെ കാണാൻ എനി തിരിച്ചു വരവില്ലല്ലോന്നൊക്കെ ചിന്തിക്കല്ലേ അതെ നമ്മളിത് മാറും അസുഖം അങ്ങൻത്തെ ഒരു ചിന്ത വരുന്നില്ലല്ലോ
അതന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഇവിടന്ന് ഒരു കൊ എനിക്ക് കൊറോണ ഉണ്ട് ണിനന് മുമ്പാണ് ഒരു ഒരാൾക്കുണ്ടായി കൊർച്ച് ഒരു എട്ട് പത്ത് എട്ട് കിലോമീറ്റർ അപ്പർത്താട്ടോ പക്ഷ ഞാ പറഞ്ഞ് കേ ട്ടതാണ് അയാൾക്കൊര് പനി പിടിച്ചിട്ട് അയാള് ഒറ്റക്ക് ആംബുലൻസില് കൊണ്ടുപോയത്. പക്ഷെ അയാൾ പിന്നെ വന്നത് മയ്യത്താണ് മരിച്ചിട്ടാണ്. അങ്ങനെ പറഞ്ഞപ്പ ഞാ എന്നീ ആംബുലൻസ് കൊണ്ടോയിക്ക്ണ് എനിക്ക് പനിച്ചിട്ട് ഞാന് ആദ്യം ഹോസ്പിറ്റലിൽ പോയി. ഇന്നി ട്ട് പിന്നെ അന്ന് ഇന്നേ അവ്ട്ന്ന് തിരിച്ച് പിടിച്ചു വിളി ച്ചു വിട്ടു. എന്താ ഞാൻ ഓട്ടോ ഓട്ടോ വിളിച്ച് പോയി ട്ട് തിരിച്ചു വിട്ടു. പക്ഷെ പിന്നീട് എനിക്ക് പനി നിക്ക്ല്ല ശ്വാസം മിട്ത്ത കിട്ടാതെ ഞാൻ ഇപ്പ മരിക്കുംഎന്ന അവസ്ഥയില് ത്തി. ഞാന് എന്റെ വീട്ടുകാരോടൊക്കെ പറ ഞ്ഞു ഞാൻ മരി ക്ക് ഇന്റെ കുട്ടിളെ ഇങ്ങള് നോക്കണം. അത്രക്കായിനു ഞാന് പക്ഷെ ഞാന് എന്തെയ്തു മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റ ൽ ക്കാണന്ന് വിളിച്ച് പറഞ്ഞത്. അവര്ന്ന് ഒരു ആംബുലൻസ് വിട്ടിട്ട് ആ ആംബുലൻസില് ഞാനിവിടെ പക്ഷെ ആ ആംബുലൻസ്ത്ത ആളോ അതല്ലെങ്കി ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിനോ ഡോക്ടറിനോ അവിടെള്ള ഒരാൾക്ക് ഒരു പ്രശ്നല്ല. അവര് പറയ് അവരിതന്നെ അവര് ഇത് കണ്ട് മട് ത്തു. അവർക്കത് കൊഴപ്പല്ല. എന്റെ എന്താ ബീ പ് ത്തി ഒക്കെ നോക്കി അ ഒക്ക നോർമലാണ് നോക്കി കൊഴപ്പല്ല ഇന്നെ കൊർച്ചേരം ആടെന്ന് റസ് റെസ്റ്റ് ഇരിക്കാൻ പറഞ്ഞു. ആദ്യ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് പോലൂല്ല. ഇന്നിട്ട് ആ പോയ മാതിരി ഞങ്ങള് ആ വണ്ടീല് ഇങ്ങട്ടന്നെ പോന്നു. എനിക്ക് ആ ആംബുലൻസില് എന്റെ ജീവിതത്തില ഒരു മറക്കാനാവാത്തൊരു യാത്രയാണ് അ
ഉം തിരിച്ച് വീട്ടക്ക് എത്തൂലേ എങ്ങനെയും വരിക എന്നൊക്കെ ഉള്ളരു ചിന്ത എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിള ക്കെണ്ട് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഉം